ആ നല്ല വർത്താനം ഇപ്പൊ മഴ മൂടി കാറ്റക്കടിക്കലൊടങ്ങി മഴ ചാറലൊടങ്ങി.
ആഹ്
നിപ്പോ റേഞ്ച് പോക്കൊടുങ്ങും. മഴ തുടങ്ങിയാ പിന്നെ ഉം അങ്ങനത്തെരു പ്രശ്നംണ്ട് ഇപ്പൊ ഇവിടെ മുകളില് റൂമിന്റെ മുകളിൽ വീടിന്റെ മുകളിൽത്തെ നിലേക്ക് കയറിയതാണ്. അതുകൊണ്ട് ഇവിടെ കുറച്ച് റേഞ്ച് ണ്ടാവും. ന്നാലും നല്ല കാറ്റു മഴ ഒക്കെ ആവുമ്പോളേ ഇന്നലേ തീരെ ഇണ്ടായിരുന്നില്ല. ഇല്ല ഓരോ കാറ്റല്ല ചെറുതായിട്ട് കാറ്റ്ടിക്കുന്നുണ്ട് മഴയും തുടങ്ങണതാ
ആ ശരി ഇവിടെ അങ്ങനെ മഴക്കാർ മൂടി നിക്കണള്ളൂ മഴ പെയ്യണില്ല.
ആ അതോരോ സ്ഥലത്തക്കും ഓരോ പോലെയക്കാരം. വേറെ എന്തൊക്കെയ വൈകുന്നേരത്തിന്റെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വെച്ചോ എന്താണ് ഉണ്ടാക്കണ?
പ്രസനം തന്നെ രാത്രി ഒറ്റ നേരം ഒപ്പ എനിക്കുള്ളത് പിന്നെ അതായത്
ആ വൈകുന്നേര എല്ലാം ചായക്കൊന്നും ഉണ്ടാക്കൂല്ലേ
ഏ ആ ചായക്കണ്ടാക്കും ചായക്ക് നമ്മളെന്താചാ ഇവിടെ ഉള്ളത് എന്താചാ ചെലപ്പോ ഞാന് റവായക്കാരം ണ്ടാക്കുക അങ്ങനെ എന്തേലും ഉപ്പമാവോ അങ്ങന എന്തെങ്കിലൊക്കെ സിമലി അവിൽ അങ്ങനെ സിമ്പിളയിട്ടുള്ളത ഉണ്ടാക്കുക. എണ്ണക്കടികളൊക്കെ അപൂർവ്വമായിട്ട് ഉണ്ടാക്കുള്ളു, അങ്ങന എപ്പോഴും ഉണ്ടാക്കില്ല അല്ലെങ്കി ബ്രഡ് പൊരി
എണ്ണക്കടി കൂടുതൽ കഴിക്കായി ന്നെ നല്ലത് ന്ന് പറയാ
അങ്ങനെ ഇല്ലല്ല അങ്ങനെ വല്ലാ
ആഹ് നമ്മള് കണ്ടാ തിന്നു. സമൂസയും കടലൈറ്റ ഒക്കെ നമ്മള്
ആഹ അതൊക്കെ നല്ലോല തിന്നുംല്ലേ, കടലട്ടും ഉ അതൊക്കെ നല്ലോല തിന്നും ഉ അതൊക്കെ ഒരു പാകത്തിന്
ശവർമ്മ ഒക്കെ കിട്ടിയാലും തിന്നും.
എന്താ പറ കുറെ മുന്നേ ഞൻ എനിക്ക് ഒരു പത്തിരുപത്തിരണ്ട് വയസ്സായ സമയ ത്ത് ഇതേപോലെ ലിമിറ്റില്ലാതെ നമ്മള് ഭക്ഷണം കഴിക്കണേ നമുക്ക് അതിനെ കുറിച്ചൊന്നും അറില. ആ സമയത്തൊക്കാവുമ്പോ ആകുമ്പോ ഇങ്ങനെ കഴി ച്ചിട്ടും പക്ഷേ അതെനിക്ക് കൊളസ്ട്രോളും, അങ്ങനെ മോത്ത് നീര്, കാൽന് നീരൊക്കെ വന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ. പ്രഷർ കൂടുക അങ്ങനെക്കെ ചെയ്തീന്ന്. അപ്പോ.. ആ സമയത്ത്. പിന്നെ പിന്നെ എന്താ പറയാ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലക്കെ പോയിട്ടാണ് മരുന്ന് കഴിച്ചിന്ന് അപ്പോം ആ സമയത്ത് ഡോക്ടറിന്നോട് ചോ പറഞ്ഞ നമ്മളെ ചെറുത നമുക്ക് അത്ര വലിയ വകതിരിവ ഇല്ല. അപ്പോ പറഞ്ഞു. ങ്ങൾ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുനോട്ത നല്ലപോലെ ശ്രദ്ധിക്കണം. അല്ലാതെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ അസുഖങ്ങളും ഉണ്ടാവണാണ്. അപ്പൊ ശ്രദ്ധിക്കണംന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയണണ്ട് അ ഒരു പേടി ഉള്ളില് അന്നത്തെ സമയത്ത് പേടിച്ചത കാരണത്താല് എല്ലാ ഭക്ഷണത്തിനും കണ്ടട്രോൾ ഇ എന്ന് വെച്ചാലും കുട്ടികൾക്ക് കൊടുക്കുണോട്ത്താണെങ്കിലും ഡെയിലി ഒരേ പോലെ കൊടുക്കല. അതെപലെ എല്ലാ പ്രാവശ്യം ഒരേപോൽത്തെ എണ്ണകൾ ഉപയോഗിക്കൂല മാറി മാറി എണ്ണകൾ പയോഗിക്കാ വെളിച്ചെണ്ണ സൺഫ്ലവറ്.
അതങ്ങനെ പാടെള്ളു കൃൻസ് രോഗം വരുത്ത്ണത് ഫുള്ള് ഈ നമ്മൾ ഈ എണ്ണ പഴയെ എണ്ണ അങ്ങനെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചി ചൂടാക്കി, ചൂടാക്കി, ഉപയോഗിക്കുമ്പോ. അതിലൊരു നീല നിറം വരൂലെ? പിന്നത് സോപ്പ് സാവോനൊക്കെ ണ്ടാക്കാന് അലക്ക് സോപ്പെക്
ആഹ് ആഹ് അതിനൊക്കെ പറ്റും. ഉം ല്ല എന്നാലും ഞാന് ഒരു ലിമിറ്റ് വെച്ച് സാധനങ്ങൾ ചിലവാക്കുള്ളൂ അതായത് ഒരുപാട് വേസ്റ്റ് ആവാൻ തെനക്ക് പൊരിച്ചതാ അങ്ങൻത്തെതിനെക്കെണ് കൂടുതലാ ണ്ടാവ അപ്പൊ നമ്മള് കെർച്ച് ത് മ്മളെ വീട്ടെര് മാത്രള്ളെങ്കിൽ അതിനുള്ള എണ്ണെൽ മാത്രം പെരിച്ചിട് ചിലവാക്കും അത് പിന്നെ രണ്ടാമത് ഉപയോഗിക്കലില്ല പിന്നെ, പിന്നെ ഇപ്പോ ഏതേലും പരിപാടികളൊക്കെ ണ്ടാകുമ്പണ്ടെങ്കിൽ തന്നെ അപ്പോ ബാക്കി വരുന്ന എണ്ണ രണ്ടാമത് പിന്നെ ആഴ്ച്ചേ പൊരിച്ച ഒരെണ്ണേം ഞാൻ രണ്ടാമത് ഉപയോഗിക്കലില്ല പിന്നെ ഉം. ഉം. അതിനോട് നിക്ക് കാരണ വെന്താന്ന് വെച്ചാ ഈ ചിക്കനൊക്കെ പൊരി ഇതാവുമ്പോ ഒരു നമ്മള് കോൺഫ്ളോറും അതേപോലെ കളർ കൂട്ടിട്ടുണ്ടാവും മുട് ട്ട കൂട്ടിട്ടുണ്ടകും. അതെക്കയിലു ണ്ടാവും. അപ്പോ എൻക്ക് ഇങ്ങനെ തോന്ന കിടന്നാ ത് നമ്മളെടുത്ത് വെക്കുമ്പേ. ഇതിന്റൊക്കെ ഒരുത് അതിലുണ്ടാവോലോ ആ എണ്ണേല് ഉണ്ടാവോല്ലോ കുറെ ദീസങ്ങൾ കഴിയുമ്പേ ആഹ് തൊക്കെ കുറെ കഴിയുമ്പോ. ആ എണ്ണെ കെറെ പ്പ മ്മൾ പയ്ചാതികുമ്പോ ആ എണ്ണെ കിടന്നതാവുമ്പോ അങ്ങനെ കേടെന്നിട്ടുണ്ടാവില്ലേ ന്നിജാരിച്ചിട്ട്. പയോഗിക്കൂല മനപ്പൂർവം കളഞ്ഞാലും ഞനുപയോഗിക്കൂല സോപ്പെക്കെ പിന്നെ ഞാ ഇത് വരെ ഇണ്ടാക്കി നോക്കിയിട്ടില്ലട്ടോ കിറ്റുകളൊന്നും കൊണ്ടന്നിട്ട് ഉപയോഗിക്കാന്ന് പറയിന്ന കേട്ടേക്കിണ് പക്ഷെ ഞാ ചെയ്തോകീട്ടില്ല.
ൻ്റെ മ്മ ണ്ടാക്കും ന്റെ നാത്തൂന് ണ്ടാക്കും അങ്ങനെ
ആഹ് ഇന്നന്റാങ്ങൾന്റെ ഭാര്യം പറയിന്നേ കേട്ടേക്കിണ് പക്ഷെ അയിന്റെ ക്കങ്ങനെ വാങ്ങി തരാത്തേണ്ട് ഞാനങ്ങനെ അയ്മക്ക് ട്ടെർങ്ങിയോകീട്ടില്ല. അയിൻ്റെ ഐഡിയ എങ്ങനെന്നുള്ളൊന്നും. അറീല്ല.
ത്താലും അത്ണ്ടാക്ക്ണ രീതിം കാരൃങ്ങളൊക്കെണ്ടാവും.
ആഹ് ണ്ട് പഷെ അയിന്റെ കിറ്റുകളൊക്കെ വാങ്ങാനൊക്കെ അങ്ങനെ ഇങ്ങട്ട് പെർത്ത് പോയിട്ട് അത് വാങ്ങിക്കൊണ്ടെന്ന്.. ണ്ടാക്കി നോക്കീട്ടില്ല, ചെൽപ്പോ ശ്രമിച്ചാ
ആഹ് അത് ശെരി പിന്നെ, വീട്ടിലെന്താ? പച്ചക്കറികളൊക്കെ. വീട്ട് തന്നെ, ഇണ്ടാക്കുന്നുണ്ടോ?
വീട്ടില് കെറെയൊന്നുല്ല ചെറുതായിട്ടൊക്കെ, ചെറുതായിട്ട് പറഞ്ഞാല് ഇപ്പോൾ നമ്മളെ വീട്ടില് ഇപ്പ ള്ള സംഭവം വെച്ചാല് പിന്നെ, മത്ത് വള്ളി ഇണ്ടാവും. കുമ്പ്ളങ്ങ വള്ളി ഇണ്ടാവും. ചേമ്പ്, ചേന, മഞ്ഞള്, അങ്ങനെ കുരുപ്പിന് കുരുമുളക് നമ്മളെ കാന്താരി അങ്ങനെ ചില്ലറ ആവശ്യങ്ങൾക്ക് ചീര അങ്ങനത്തൊക്കെ
ആഹ് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ള്ള തെക്കെല്ലെ പയറുണ്ടോ? പയറുണ്ടാക്കലുണ്ടോ? ആഹ് പയറ്, പയറ്, പൂള, അങ്ങനത്തെ എന്തെങ്കിലൊക്കെ.
അതൊക്കെ നമ്മള് ണ്ടാക്കീന്ന് പയറും പൂളക്കെണ്ടാകി പൂളക് ക്കെണ്ടാക്കുമ്പേൾ നമുക്ക് ഭയങ്കര പന്നൃളെ ശല്യം വന്നേണ്ട്. നമ്മളാ പുള ഒഴിവാ കാരണന്താച്ചാല് അങ്ങെനാ. തെരുതി ണ്ടാക്ക്ണെയ്കാരം ഒക്കപാടെ കാണാം നേരം വെളുക്കുമ്പേത്തിന് നെരത്തി ങ്ങണ്ട് ണ്ടാവും. അങ്ങെനാവുബേ മൂന്നാലഞ്ച് കൊല്ലം ഒരുമിച്ച് ണ്ടാക്കീട്ട് പിന്നത് ഒരു കൊല്ലത്തിനങ്ങണ്ട് ആകെ നേരപ ആദ്യം കണ്ടപ്പോ സങ്കടായിട്ട് പിന്നത് ചെയ്തീല. ന്നിട്ട് ന്നാലും അടുക്കള ഭാഗത്ത് നമ്മള് പെട്ടെന്ന് എർങ്ങ്ണ സ്ഥലായോണ്ട്. അപ്പോ ആ ഭാഗത്ത് കൊറേരു മൂന്നാല് മര്ഡ് നമ്മളെ ഒരു കാ ഒരു ആ പൂതിക്കന്ന് പറയണ പോലെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് ഈ പ്രാവശ്യം നിർത്തിച്ചീന് ഉം അങ്ങനെ ചെർ ചെറിയെ കൃഷികള്. പന്നികളെ ശലൃള്ളതോണ്ടെ.
ഉള്ളതേണ്ടല്ലേ.
ഉം വേറെ കൃഷിയെള് അങ്ങനത്തെ ഒന്നൂല്ലൃ ചെലേര് ഗ്രോ ബാഗിലൊക്കെ ഉണ്ടാക്കണോര് ഉണ്ടാവുമല്ലോ
ആഹ് അതെ, നമ്മള് പൊറത്തൊക്കെ വിക്കാനും.
ആഹ് പെർത്ത്ക്ക് വിക്കാൻ മാത്രം ഒന്നും. ആഹ് അങ്ങൻത്തെ പച്ചക്കറികളൊന്നും നമുക്കില്ല. ആഹ് വാഴണ്ട് നമ്മളെ വീട്ട്ത്തെ ആവശ്യത്തിനിണ്ട് ഇങ്ങനെ ഇപ്പൊരു മൂന്നാല് വാഴപ്പെ കൊലച്ച് നിക്ക്ണ് ണ്ട് പൂവം പഴെ, അത് പിന്നെ!
നമ്മള വീട്ടില നമുക്ക് കഴിക്കാനുള്ളത് വാങ്ങിക്ക
ആ അത് അതൊക്കെ നമ്മുക്ക് നമ്മള വീട്ടിൽ അതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ നമ്മുക്കുണ്ട് നമ്മള പോ വായൊക്കെ ആണെങ്കിൽ നേന്ത്രപ്പഴം പിന്നെ എന്താ വെ പക്ഷെ അയില് ഉണ്ടായിരുന്ന ആദ്യത്തെ വർഷം. പക്ഷെ അത് വേനലാകുമ്പോ ഇങ്ങോട്ട് വെയില് തട്ടിട്ട് പെട്ടന്ന് ഒടിഞ്ഞുവീഴും ഈ നേന്ത്രവാഴയാവുമ്പോ അങ്ങനെ അത് വിതറ്റുപോയി നല്ല അങ്ങനെ മറ്റത് പിന്നെ പൂവൻ ഇ മൈസൂറപ്പം പോലെയക്കെ എപ്പളും ഇപ്പളും ഉണ്ട് പിന്നെ അത് പിന്നെ ഏത് സമയത്തണെലും അങ്ങന ഉണ്ടായികൊണ്ട്ക്കും അതൊക്കെ ഭയങ്കര ഇന്ററസ്റ്റ് അതിനോടക്ക അതോണ്ട് പല പല കന്നുകൾ കൊണ്ടൊന്ന് കുഴിച്ചിടുക അങ്ങനെയൊക്കെ കതളി ചുവന്ന ചെങ്കതളി അതേപോലെ ഞാലിപ്പു പൂവന് പിന്നെ വെണ്ണൂറും പൂവനന്നൊക്കെ പറയും അങ്ങനെയൊക്കെ അതൊക്കെ അതൊരു ഒരു തുടക്കത്തിൽ നമ്മള് പുതിയ വീടൊക്കെ വെച്ച സമയത്തൊക്കെ ഭയങ്കര ആ എന്താ പറയാ ഒരു ആകാംക്ഷ എല്ലെങ്കി നമുക്ക ഒരു ഇഷ്ടം കൂടാന്നൊക്കെ പറയൂലെ പിന്നെ പിന്നെ അത് പിന്നെ പിന്നെ അതങ്ങനെ കുറഞ്ഞ് വരലൊടങ്ങി എന്നാലും ഇപ്പോ ഇണ്ട് ആവശ്യത്തിനിണ്ട് ഇണ്ടാവുമ്പോ എല്ലുംകൂടി ഒരുമിച്ച്ക്കാരം അപ്പൊ അങ്ങനെ അടുത്തുള്ളവർക്ക് കൊടുക്കും പിന്നെ കുടുംബ തുലൊക്കെ പിന്നെ വീട്ടിലുള്ളവർക്കൊക്കെയണ് അവർക്കൊക്കെ ഉണ്ട് കൃഷിയുള്ളതുകൊണ്ട് അവർക്കും ആവേ ഇവിടെ ആണെങ്കിൽ എക്കൊ കൊടുത്ത് വിടും മുല്ല ഒര്ക്കില്ലാത്ത സമയത്താണെങ്കിലൊക്കെ അങ്ങനെ കടയില് കൊടു ഇല്ല കൊടുക്കുമ്പൊ മൂപ്പര് പറയും ആ പൈസക്കെ നമുക്ക് തിന്നണതില്ലേറെ നല്ലത്‌ അവിടുന്ന് പത്തോ നാനൂറോ അല്ല അഞ്ഞൂറൊക്കെ കിട്ടു അപ്പോം അതിലേറെ നല്ലത് തിന്നെയാണ് പറഞ്ഞിട്ട് കൊടുക്കലില്ല വീട്ടത്തെ ശ് അങ്ങനെ അങ്ങനൊക്കെ കേടോ അവിടെണ്ടോ വീട്ടിലുണ്ടോ അങ്ങനത്തെ പരിപാടികളൊക്കെ
ഉം ആഹ് ഇല്ലല്ല അങ്ങനെ പുറത്തക്ക് കൊടുക്കാനും വേണ്ടീട്ട് ഒന്നുണ്ടാ യാണ് മഞ്ഞള് അതുപോലെ ഈ വാഴ പിന്നെ അടക്ക കുരുമുളക് ഇങ്ങനത്തൊക്കെ നമ്മുടെ വീട്ടിലത്തെ ആവശ്യങ്ങൾക്കൊക്കെ കുറച്ച്ണ്ട് അടക്ക പറിച്ച് വിക്കാനെണ്ടാവും പിന്ന ഈ ജാതിക്കെണ്ടല്ല
താ ഈ മൂന്ന് കൊല്ലം കൂടുമ്പോ കായ്ക്കണ അടയ്ക്കയാണോ അതോ മറ്റേ നാടനാണോ
ആന്ന് സാധാ നാടന്
ഉം നടനല്ലേ കഴിഞ്ഞ വർഷ ഈ വർഷക്ക നല്ല വെല ഇണ്ടേണല്ലോ അടക്കക്കൊക്കെ
ആഹ് നല്ല വില ഇണ്ടായിരുന്നില്ലേ ഒരുപാടൊന്നും ഇല്ല എന്നാലും ഇണ്ടാവും കുറച്ചൊക്കെ കുരുമുളകൊക്കെപ്പെ ഞമ്മള ആവശ്യങ്ങൾക്ക് മ്മ് അത് കഴിഞ്ഞിട്ട് കുറച്ച് വിക്കാനു അങ്ങനക്ക കുരുമുളക് ആദ്യം നല്ലോണം ഉണ്ടായിരുന്നു ആഹ്‌ ഇപ്പൊ അങ്ങനെ അല്ല
കുരുമുളക് ഇവിടെ നമ്മള വീട്ടുതക്ക ആവശ്യത്തിന് എടുത്ത് ചെറിയ ഒരു കിലോനോക്കെ വേണമെങ്കി കൊടു ക്കാ എന്നുള്ള രീതിൽ അതിനൊക്കെ ഉള്ളത് ഉണ്ടാവു നമ്മൾ വീട്ടത്ത് പുറത്ത് നമുക്ക് എടുത്തതിന് പൊറമെ അങ്ങനെ ചില്ലാ ആവശ്യങ്ങ പ്പോ കണ്ടോന്നെ ഭർത്താവ് അങ്ങനത്തെ പണികളൊക്കെ എടുക്കാൻ ആകെയുള്ളെ ഒരാളായതുകൊണ്ട് അതൊക്കെ ഇണ്ട് ശീലായവർക്കാണും അതിനോട് പ്രത്യേകിച്ച് ഒരു താല്പര്യണ്ടാക അങ്ങനെ അല്ല ആ അതെ അതൊന്നു അറിയാത്തവരോട് ഒന്നും നമ്മള് മനസ്സിലാവുല്ല
ചെടികൾ ഉണ്ടാക്കാ അങ്ങനെ എന്തേലും പരിപാടി ഉണ്ടോ
ചെടിയൊളൊക്കെ നല്ലോല ഇണ്ടായി ക്ക് ഞാൻ ഇപ്പ നമ്മള് വീടിന്റെ മുൻവശത്തക്കായിട്ട് കൗങ്ങളൊക്കെ ഇങ്ങനെ വച്ചുകൊണ്ട് കാനലക്കണ് അതുകൊണ്ട് ഇപ്പ ഞാന്. പൂക്കളുള്ള ചെടികളില്ല അല്ലാത്ത മറ്റേ കളർച്ചെടികളിണ്ടാവൂലേ അതാണപ്പോ കാര്യായിട്ട്ള്ളത് മറ്റേത്‌ നിറയെ പൂക്കളേന്ന് ആ നമ്മള കൊറോണ സമയത്തൊക്കെ ഒത്തം പോവേനി എനിക്ക് തന്നെ കാണുമ്പോ ഒരു നമുക്ക് തന്നെ കാണുമ്പോ ഒരു സന്തോഷം ഞാൻ മാത്രല്ല അ തുല്ലൊരൊക്കെ പറയന്ന്. പിന്നെ അപ്പൊ അന്ന് പുതിയ വീട് വെച്ച് പുതിയ മണ്ണൊക്കെ ഇട്ട കാരണത്താല് വേറെ കാനലുകളൊന്നുല്ല പ്പൊ പുതിയ മണ്ണിലാകുമ്പോ നല്ലപോലെണ്ടാവും. പ്പൊ ഏത് ചെട്യേൾ കൊണ്ടന്ന്ട്ടാലും അന്നൊക്കെ നല്ലോം പൂവിരിയ്ണേ മാത്രേന്ന് പിന്നെപ്പൊ കാനൽ, കവുങ്ങേളൊക്കെ വളർന്ന് കാനലായി പ്പോ അപ്പോ അങ്ങൻത്തെ പൂക്കള് വിരിയ്ണില്ല. പിന്നെ എടക്കെടക്ക് ഇതിന്റെ കവുങ്ങോന്റെ ഇത് വളടാനൊക്കെ വാണ്ടി എടക്കെടക്ക്ങ്ങനെ ചെനക്കുവല്ലോ, അപ്പൊ അപ്പൊ അമ്മളാ ക്ക് മറ്റേ ചെടിക്ക് ദോഷം വര്നതായോണ്ട് ഞാനതെയ്ന്നതൊക്കെ കളർച്ചെടികളാക്കി. ഇപ്പോ സൈഡ് കൂട്യാക്കിട്ട്ങ്ങനെ അപ്പോ വെല്തായപ്പോങ്ങനെ കളർ പിന്നെ ചട്ടി ട്ടീൽ ഇങ്ങനെ വീട്ൻ്റെ മുൻവശത്തൂടിങ്ങനെ ചട്ടീല് ചെടിച്ചട്ടിയില് ഇങ്ങനേ മ്മള് മറ്റേ ചെട്യേള്ണ്ടല്ലോ മറ്റേ അതും പൂക്കള് വിരീണതല്ല ചെടി ചട്ടിൽ വെക്കണ ചെടികൾ അയ് കൊറച്ച്ണ്ട്. അങ്ങനെ അപ്പൊന്തായാലുപ്പങ്ങ നോക്കി നടക്കുംവാണല്ലോ അയ്ക്കെ വേറേ പണിള്ള പരിപാട്യേളാ.
ആഹ് ശെരിതന്നേണ് പണിന്ന്യാണ് അയിനായിട്ട് മെനക്കെടണം മ്മളെ അടുപ്പത്ത്ത്തതും അടിക്കലും തൊടക്കലും തിരുമ്പലും എല്ലാം കഴിഞ്ഞീന്റേ ശേഷം ആഹ് ക്ഷെ വെറുതെ ഇരിക്കുമ്പോ അത് ഒര് രസായിട്ട് തോന്നും.
പകല് ഫ്രീയാണ്, എല്ലാരും പോയി കഴിഞ്ഞാൽ പിന്നെ അമുക്ക്
പിന്നെ വേറെ ചുറ്റുപാടൊന്നും ഇല്ലാന്ന്ണ്ടെങ്കില് നല്ല സംഭവം തന്നെ
ആഹ് അങ്ങനത്തോരൊക്കെ തെരക്ക്ണ്ട് ന്നാലും ചെല സമയത്തൊക്കെ ബോറടിക്കും. ഉം എന്നുതാവുമ്പളേ നമ്മളിങ്ങനെ അയിന്റെ പിന്നാലെ നടക്കൂലല്ലോ വേറെന്തേലും മാ
ആഹ് ശെരിന്ന്യാണ്. പിന്നെ ചെലോർ കേക്ക് അങ്ങനത്തൊക്കെണ്ടാക്കിക്കാണ്ടൊക്കെ നേരം കളയ്
ആഹ് ആഹ് അത് ഞാനിത് വരെ ചെയ്തോക്കിട്ടില്ല എൻക്ക് താല് ക്ഷെ അയിന്റെ സാധനങ്ങളൊക്കെല്ലും കൂടി എൻക്ക് റെഡിയായിട്ട് കിട്ടാത്തോണ്ട്
ഉം ഇൻക്കൂ അങ്ങൻ ത്തേ ഇതേളോ ആഹ് അത് ശെരിയാണ് ഇതേക്കെന്ന് നല്ല പൈസണ്ടാക്ക ക്കാൻ പറ്റ്ണാണ് ന്റൊരു സ്നേഹിതിണ്ട് അവള് ചെയ്യ്ന്നിണ്ടത് ഉം എല്ല പൈസണ്ടാക്കാൻ പറ്റും. ബർത്ത്ഡേക്കും ആനിവേഴ്സറി കേ ബർത്ത്ഡേക്കൊക്കെ ഓർഡർ പിടിച്ചിട്ട്. അത്ണ്ടാക്കിട്ടീണ്ട്ന്ന്ണ്ടെങ്കില് എല്ലാത്തിനും പൈസണ്ടാക്കാൻ പറ്റും.
ആഹ്
ഒരു കേക്ക് ഒരു കടേന്ന് ഞമ്മള് നല്ലതൊന്ന് വാങ്ങിക്കണന്ന് ണ്ടെങ്കി എത്ര പൈസാെടുക്കണം അപ്പൊ ഞമ്മക്ക് ആ പൈസ ഞമ്മക്കൊരു മുന്നൂറ് രൂപന്റെ സാധനം കൊ ഞമ്മക്ക് അധിമൊരു അഞ്ഞൂറ് രൂപ ഒരു ദിവസം തന്നെ ലാഭണ്ടാക്കാൻ പ
ആ പറയ്ണേട്ട്ണ്ട് ഞാന് അതിന്റെ ഒരു ഏകദേശം ട്രിക്ക് പഠിച്ച വച്ച് കഴിഞ്ഞാേലേ എല്ലാ രീതീലും ടേസ്റ്റ് മാറ്റിട്ടും അയിൻ്റെ ഡെക്കറേഷൻ മാറ്റിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന് പറയ്ണേട്ട് ഇർക്ക് പിന്നെ അത്രോളം സൗകര്യല്ല്യാ സാനങ്ങൾ വാങ്ങാള്ള സൗകര്യല്ലാത്തതോണ്ട് ഞാന് സൗകര്യല്ലാ
അത് ഇണ്ടാക്കണതൊരു ഒരു ഇതില്ല. ഒരു ഐഡ്യല്ല.
ആഹ് ആഗ്രഹൊക്കെ തെന്ന്യേണ് പുതിയേ പുതിയേ സാനങ്ങൾണ്ടാക്കാ പുതിയ കണ്ടുപിടി അതൊക്കെ ഇൻക്കിഷ്ടള്ള ഭക്ഷണത്തിലാണെങ്കിലും അല്ലാത്തിലാണേലൊക്കെങ്ങനെ അങ്ങനൊക്കെ ഒരോ ചെയ്യാനിഷ്ടാണ് അപ്പോ
ആഹ ഭക്ഷണത്തില് ഞാന് കൊറച്ച് ബേക്കിലാ ണ്ടാക്കും പക്ഷെ ഇങ്ങനത്തെ ഓരോന്ന് പരീക്ഷിച്ച്ച് നോക്ക്ണേൽ കൊറ ബാക്കിലാണ് ഒരു മടി തോന്നും. പിന്നെ അത് നന്നായിട്ടില്ലന്നുണ്ടെങ്കില്
പോലില്ല.
ഞാനും ബേക്കറി ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല. ചിപ്സ് ഉണ്ടാക്കാൻ അറിയും പച്ചപ്പയറ്റ് ഇങ്ങനെ വട്ടത്തില നിർ
ക്കറയാ ആഹ് ചിപ്സൊക്കെണ്ടാക്കാറിയാം ചിപ്സ്, ചക്കപൊരിച്ചത് അങ്ങനത്തെതൊക്കെണ്ടാക്കാനറിയാ അതൊന്നും പ്രശന അതേപോലെ നെയ്യപ്പോം ഉണ്ണിയപ്പോം അതേമാതിരി ഞമ്മളെ ആ അങ്ങനത്തെക്കെ അങ്ങനത്തൊക്കെ പരിപാടികള് ഇതേമാരി കൽത്തപ്പം കിണ്ണപ്പം അങ്ങൻത്തെ അങ്ങൻത്തൊക്കറിയും. അതെ ബേക്കറി ഐറ്റംസ്ക്ക് ഞാൻ പോയിട്ടില്ല അവറ്റ ഒന്നും ശ്രമിച്ചിട്ടില്ല ഒന്നാമത്.
നുറുക്കൊക്കെണ്ടല്ലോ നുറുക്ക്ണ്ടാക്കണ അച്ച് പിന്നെ അതുപോലെള്ള
ചെയ്തോക്കീട്ടില്ല അത്ഒക്കെ യൂട്യൂബില് കാണുമ്പോ ഈസി ആയിട്ട് തോന്നല്ണ്ട് ക്ഷെ അയിമക്കങ്ങട്ട് നിന്ന്ട്ട്ല്ല
പുകട
ആഹ് പൂവട്യൊക്കെ ഇണ്ടാക്കും അതേപോലെ മിച്ചറ് അഒക്കെ ഉണ്ടാക്കാനൊക്കെ ഈസി ആയിട്ടാ തോന്നല് കാണുമ്പളേ.
ആഹ് ഇങ്ങൻത്തൊക്കെ. മിച്ചർ ഉണ്ടാക്കല് തോന്നും ഈസിയാണ്ന്ന് പശേ അതും കൊർച്ച് പണിണ്ട്.
ഉം അല്ല ഇന്നാലും കടല മാവിലും ഇതിലു ആക്കിട്ടേ ചെൽപ്പങ്ങനെ വിചാരിക്ക്വേ ഇഡിലി പിന്നേ നമ്മളെ എന്ത പറയാ നൂ പ്പുട്ടിൻ്റെ അച്ചിലൊക്കെ ഇട്ട് ണ്ട് എണ്ണേക്ക് പിഴിഞ്ഞിട്ട് പിന്നെ പൊടിച്ചിട്ട് ചെയ്യ്ണതും കളർ കൂട്ടിയിട്ട്
ട്യൂബിൽ അതുണ്ടാക്ണ ഏഹ് കോലം ഞാൻ കണ്ടിട്ട്ണ്ട്. പക്ഷേ ഇൻക്കത് ഭയങ്കര ഒരു ഏഹ് കെത്യേടായിട്ട് തോന്നി കണ്ടപ്പൊ. ചെറുതായിട്ട് ചെറുതായിട്ട് അത്ങ്ങനെ കോഴി ഇട്ക്കും വാണ്ടെ. ഒക്ക കൂടി ഒരേ സമയത്ത് ഒരേ വേവ് ല് ഇങ്ങനെ കോരി ഇട്ക്കും വാണ്ടേ.
ചെയ്യണ അതൊക്കെ. എല്ലം ഒരുമിച്ച് ചെയ്യും വാണം. പിന്നെ കടലമാവ